ഓഹ് ആഹ് കേക്കാം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്നല്ലേ
ആഹ് സുഖം സുഖം
ആഹ് എന്താ ചെയ്യണിപ്പൊ ചായക്ക്
ഏഹ്
ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ഓഹ് പിന്നെ എന്തൊക്കെയുണ്ട്
ഓഹ് സുഖം
എന്തോ പാചകോക്കെ ചെയ്യല്ലോ
ആഹ് ചെയ്യും ചെയ്യും
എന്തണ്ടാക്കല് ഇഷ്ടം
ഞാൻ ഇ ഏഹ് എല്ലാം ഒണ്ടാക്കും മീൻകറിയും തോരനും ഉം ഒക്കെ ഉണ്ടാക്കും
കറി എങ്ങനെ വെക്കല്?
ഞാൻ വെക്കുന്നത് ഫസ്റ്റ് നമ്മള് ഏഹ് ഇഞ്ചിയും
അതാണ്
വെളുതുള്ളി പേസ്റ്റ് ആക്കി ആദ്യമേ നമ്മള് ചട്ടിക്കാത്ത് എണ്ണ ഒയിച്ച് കട്ക് പൊട്ടിച്ചിട്ട് നമ്മൾ ഇഞ്ചിം വെളുത്തുള്ളിം പേസ്റ്റ് ഇടാ. എന്നിട്ട് നമ്മള് കൊച്ചുള്ളി ഏഹ് പച്ചമുളക് തക്കാളി അതെല്ലാം കൂടീട്ട് മൂപ്പിക്കും മൂ പ്പിച്ചിട്ട് അതിനകത്ത് മുളക്പൊടി, മല്ലിപ്പൊടി ഏഹ് കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി, എല്ലം ഇട്ടിട്ട് ആ പച്ച മണം മാറുമ്പം നമ്മള് ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് ആ അത് തെളച്ച് കഴിയുമ്പം മീന് ഇടും.
ആഹ്
ഇട്ട് ഉപ്പ് പിന്നെ കറിയാപ്പില ഇ ഇടും.
ആഹ് ആഹ് അങ്ങനെ മീൻ കറി വെക്കാ.
ആഹ്
ആഹ് ഞങ്ങള് ഇവടെ വേറെ രീതിലാ.
ആന്നോ
ഓരോ സ്ഥലത്തും ഓരോ ടെ ഇതിലല്ലേ. ഞങ്ങളെവടെ വലിയുള്ളി ചെ വലിയുള്ളി ചെറുതാക്കിരി എരിയും. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് കറക്കും. ചെറുതാക് ആഹ് ചെറുതാക്കി എരിയാൻ വേണ്ടീട്ട്ട്ടോ. നന്നാക്കൂല നല് ല്ല നല്ലോം അരീല്ല. ഇന്നട്ട് പിന്നെ വെളിച്ചെണ്ണ ചട്ടീൽ വെച്ചിട്ട് ന്ന തക്കാളി ഇട്ക്കും പുളി ഇട്ക്കും
ഉം
നല്ല വാളംപുളിണ്ടാവൊല്ലോ.
ആഹ്
അത് വെള്ളത്ത് ഇട്ടക്കും. ഇന്നട്ട് പിന്നെ ഈ ഉള്ളി ആദ്യം നല്ലോം വയ റ്റിയെടുക്കും. അതൊരു ചോപ്പ് കളറാവുമ്പോം ഈ അരച്ച് വെച്ചത് മസ് ദ്ല്ലേ. ചെറുള്ള്യൊക്കെ അതയ്ക്കിട്ട്ക്കാണ്ട് നല്ലോ എളക്കി വയറ്റിട്ക്കും. ഇന്നട്ടയ്ക്ക് പിന്നെ ത ക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇടും. പിന്നെ പുളിവെള്ളം പുളിവെള്ളും ഒഴിക്കും കരിയേപ്പിന്റെ എല യിടും.
ആഹ്.
പിന്നെ മീനയ്ക്ക് ഇട്ടിട്ട് തളപ്പിച്ചെടുക്കും. അങ്ങനെ ഒരു ഒരു രീതി കറി വെക്കും. അധികം അങ്ങനെ വെക്കല് പുളിവെള്ളക്കെ ഇട്ടാട്ട്. ആഹ്. ഏഹ് പിന്നെ വേറെ രീതിയില് വെക്കല്ണ്ടൊങ്ങളെ?
ഏഹ്?
വേറെ രീതീല് വെക്കലുണ്ടോ?
ഇല്ല്യല്ലല്ലാ.
ഇങ്ങനെന്നെ വെക്കല്?
ആഹ് ഇങ്ങനെ വെക്ക്ന്നെ.
സാമ്പാർ ഇണ്ടാക്കാ അറിയോ?
സാമ്പാറ ഉണ്ടാക്കാൻ അറിയത്തില്ല.
ഉം പിന്നെന്താ അറിയാം?
പിന്നെ തോരനൊക്കെ ഒണ്ടാക്കും.
തന്നെ ബിരിയാണിക്കെണ്ടാക്കാ അറിയോ?
ഇല്ല ബിരിയാണിയ ഒന്നു ഉണ്ടാക്ക അറിയത്തില്ല.
ആഹ് ഞങ്ങളിവിടെ ആര് വന്നാലും ബിരിയാണിയെ വെക്കമേ എള്
ല്ല അമ്മയ്ക്കും അങ്ങനെ ഒണ്ടാക്കാൻ അറിയത്തില്ല.
ആഹ് ഞാൻ പറഞ്ഞരണോ ജ്ജ് പഠിച്ചോ?
ആഹ്.
ആയിക്കോട്ടെ എന്നാൽ പറഞ്ഞരാ ആദ്യം വെല്ല്യുള്ളില്ലേ? വല്ലുള്ളി കൊറച്ച് വല്ലുള്ളി എടുത്ത് അരിയാ
ഉത്തുൾ ഉത്തുള്ളിയണോ?
വലിയ ഉള്ളി വലിയ ഉള്ളി.
ആഹ് സവോള-
സവാള അതെടുത്ത് അരിയാ
ആഹ്.
പിന്നെ ഏഹ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമൊളകൊക്കെ എടുത്ത് കാണ്ട് നന്നാക്കാ-
ആഹ്.
എന്നട്ട് നന്നാക്കീട്ട് അത് മിക്സീലിട്ട് കാണ്ട് ഒന്ന് ചെറുന്നനെ കറക്കാ-
ആഹ്.
ആഹ് എന്നട്ട് പിന്നെ തക്കാളിയെട്ത്ത് അരിഞ്ഞ് വെക്കാ പിന്നെ ബിരിയാണി മസ് സാല കുരുമൊളക് പൊടി പിന്നേ മഞ്ഞപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി പിന്നേ ചിക്ക് ഏഹ് തും ചിക്കൻ മസാലന്റ പൊടി എടുത്ത് വെക്കാ അഹ് എന്നട്ട് പിന്നേ കോയി നമ്മള് ആദ്യം കയികി വെച്ചിട്ട് കോയി കയികി വെച്ചിട്ട് ഉള്ളി നല്ലോം വാട്ട്അ. ഉള്ളി നല്ലോം വാട്ടീട്ട് ആഹ് വല്ല്യ സവാളല്ലേ
ആഹ് ആഹ്.
അത് വാട്ടിയെട്ക്കാ അത് വാട്ടീട്ട് അയിക്ക് വാടുമ്പം ഈ അയ് ഞമ്മൾ ചതക്കിയതും കൂടി അയിക്കിട്ട് കറിവേപ്പിലേം പിന്നെ മല്ലിച്ചെപ്പിന്റെ എലയൊക്കില്ലേ
ഉം.
അതൊക്കെ അയിലിട്ടിട്ട് നല്ലോ വയറ്റിയെട്ക്ക എന്നട്ട് തക്കാളി ഇട്അ തക്കാളിയൊക്കെട്അ പിന്നെ അയിക്ക് ഉം അത് ഏകദേശൊന്ന് നമക്ക് അ് ആയീന്ന് തോന്നുമ്പം മഞ്ഞപ്പൊടി ഏഹ് ഉപ്പ് ഏഹ് മല്ലിപ്പ് പൊടി ഏഹ് കുരുമൊളക് പൊടി മസ് ത് പിന്നെ പൊ അഹ് ബിരിയാണി മസാല ഒക്കെട്ടിട്ട് എളക്ക്അ. ചിക്കൻ മസാലയൊക്കിട്ടിട്ട് നന്നാക്കിയെളക്ക്യാ ചിക്കനയിക്കിട്അ എന്നിട്ട് ഞമ്മള് അന്ന് കൊറഞ്ഞൊന്ന് വേവിച്ച് കാണ്ട് അത് എട്ത്ത് അട വെക്ക്അ. അയില് തൈര് ഒയിക്കണട്ടോ എന്നാലേ ചിക്കൻ പെട്ടെന്ന് വേവൊള്ളൂ തൈര് ഒഴിച്ചട്ട് ഉ വേവിച്ച് കൊറച്ച് നേരൊന്ന് വേവിച്ചിട്ട് ഓഫാക്കി വെക്ക്ക പിന്നെ അമ്മള് ചോറ്ണ്ടാക്ക ചോറ് നമ്മള് ഞാൻ സാധാ ഉഹ് അടുപ്പത്ത് പിന്നേ ഇത് നമ്മള് ചോറെക്കൂലേ സദാ അരിയിട്ട് ചോറെക്കൂലേ
ആഹ് ആഹ്
ആഹ് അതുപോലെ കുടുക്ക് പിന്നെ ഒരു കുടുക്കേല് വെള്ളം വെച്ചിട്ട് അയിൽക്ക് ഏലക്കായും അയ് പിന്നേ പട്ടേം പൂവും അയിക്കിട്ടിട്ട് ക്യാരറ്റൊക്കെ അയിക്കിട്ടിട്ട് അയില് അരി ഇട്ട്ങ്ങാണ്ട് ഉപ്പൊക്കെട്ട് അരിയിട്ട് കാണ്ട് വേവിച്ച ഇത് ഞമ്മള് സാധാ ചോറൂറ്റൂലേ അങ്ങനെ ഊറ്റിയെട്ക്കും അങ്ങനെ ഊറ്റിയെടുക്കുമ്പം എന്താച്ചാല് ഒട്ടിപ്പിടിക്കൂല ചോറ് മറ്റേ നമ്മള് ബിരിയാണിയെക്ക ഒട്ടിങ്ങനെ പിടിക്കുവല്ലോ അത്ണ്ടാവൂല ഇതങ്ങനാവുമ്പോ ഒട്ടി പിടിക്കൂല അങ്ങട്ടായി നമ്മള് ഊറ്റീട്ട് ഈയമ്മളാദ്യം ഉം മസാല കൂട്ടി വെച്ചില്ലേ അയിക്കിങ്ങനെ കോരിയിടും ത് ഏഹ് ചിക്കനിതാക്കി വെച്ചില്ലേ അയിന്റ മോള്ക്ക്ങ്ങനെട്ട് ട്ടിട്ട് നമ്മള് ആഹ് അര് അരി പിന്നേ ഒന്നും കൂടിം ഓ ഒക്കെ ദം പിന്നെ ദമ്മാക്കി വെക്കും ഇട്ടൊന്നടുപ്പത്ത് വെച്ച് ട്ട് ജസ്റ്റൊന്ന് ചൂടാക്കി എട്ക്കും ഒരഞ്ച് മിനിറ്റ് ആവി മുകൾക്ക് പോവാ പോവണം അങ്ങനെ ആക്കി എടു ത്താല് ബിരിയാണി റെഡി ഇബടെ ബിരിയാണി പൊളി പൊളിക്കണേന് മുന്നേം കൊറച്ച് ഉള്ളീം അണ്ടിപ്പരിപ്പും മുന്തിരീം കറിവേപ്പിന്റെ എലെം നമ്മള് നല്ലോ മൂപ്പിച്ചെടുക്കും
ആഹ്
ചൊവന്ത കളറാക്കിട്ട് ബ്രൗൺ കളറാവൂലെ ബ്രൗ ബ്രൗൺ കളറാകുമ്പം അത് ഊറ്റി എടുത്ത് വെക്കും അത് നമ്മള് ചോറ് ബന്തിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞാ മ്മള് ദമ്മ് പൊളിക്കൂലേ നമ്മള് ചോറ് വേറെ പാത്രത്തിക്ക് ആക്കൂല്ലേ ഈ ഉള്ളീം അണ്ടിപ്പരിപ്പും മുന്തിരിക്കെങ്ങനെ വിതറിക്കൊടുക്കും ചോറിന്റെ മോളാ അപ്പോ നല്ല ടേസ്റ്റ് ണ്ടാവും അങ്ങനെ ഞങ്ങള് ബിരിയാണി വെക്കല്
ആഹ്
ആഹ് നിങ്ങള് നിങ്ങക്കറിയലുണ്ടാവലോല്ലേ
ഏഹ്
നിങ്ങക്ക് അറിയലണ്ടാവുലുല്ലേ പറയ
ആഹ്
ആഹ് ആഹ് ആഹ് നിങ്ങള് വേഗം സദ്യ ഉണ്ടാക്കൂല്ലേ ഞങ്ങക്ക് പിന്നെ അങ്ങനെയൊന്നും സദ്യ ഇണ്ടാക്കറിയില്ല ഞങ്ങളെത്ര സാമ്പാറ് വെച്ചാലും നന്നാവൂല
ആഹ്
അങ്ങനൊരിതുണ്ട് ഞങ്ങക്ക് എന്തോരിഷ്ടന്നോ നിങ്ങളെ സാമ്പാറൊക്കെ ഞാൻ പറയും എപ്പളും ഞങ്ങളോടത്തെ ചേച്ചിനോട് ചേച്ചി ഇങ്ങള് കൊറച്ച് സാമ്പാറ് തോന വെക്കാണ്ടിപറയും ചേച്ചി ഓണക്കാവുമ്പം ഞങ്ങക്ക് കൊടുത്തയക്കും
ആഹ്
വേറെ ഞങ്ങള് പോയ് കഴിക്കും ചെയ്യും പോരാത്ത ഞങ്ങള് കൊണ്ടോരും ചെയ്യും
ആഹ് ഞങ്ങടെ വീട്ടിൽ അങ്ങനെ ആരും അധികം സാമ്പാർ കൂട്ടത്തില്ല
തന്നെ
ആഹ അങ്ങനെ സാമ്പാർ വെപ്പില്ല
അപ്പൊ പെരു ന്ത് ഓണത്തിനൊക്കെ വിഷുനൊക്കെ
ഓണത്തിന് വിഷുവേങ്ങാനും ഒരിച്ചിരിങ്ങാനും സാമ്പാർ വെക്കും കുറച്ച്
അപ്പോ കൂടുതലായിട്ട് എന്താ ഇണ്ടാക്ക കറി
കൂടുതലായിട്ട് മോരും അവിയല് തോരന് അങ്ങനെ ഉണ്ടാക്കും പച്ചടി പരിപ്പ് പപ്പടം ഇഞ്ചിക്കറി അച്ചാറ് ഒക്കെ സാമ്പാർ ആ അങ്ങനെ പൊതുവെ കൂട്ടത്തില്ല പിന്നെ എനിക്കും അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല എനിക്ക് ആസ് അതിറ്റൊരു ഇഷ്യൂ ഉണ്ടായോണ്ട്
സാമ്പാറില് കേടാ
എനിക്കീ അസിഡിറ്റിടെഇഷ്യു ഉണ്ടായോണ്ടേ സാമ്പാർ കൂട്ടാൻ പറ്റത്തില്ല
ആഹ ആഹ് അങ്ങനണ്ട് ആഹ് ഞാൻ എത്ര വെച്ചാലും സാമ്പാറ് ഇങ്ങള് വെക്ക്ണ ആ ടേസ്റ്റ് കിട്ടൂല
ഉം
ങ്ങക്ക് ഇഷ്ടാ ഇവിടെല്ലാർക്കിഷ്ട മക്കക്കൊക്കെ ഇഷ്ട സാമ്പാറാ അയെത്രയാലും ആ ടേസ്റ്റിങ്ങട്ട് കിട്ടൂലെ പിന്നെന്താ അച്ചാറൊക്കെ ഇണ്ടാക്കോ ഇയ്യ്
അച്ചാറ് എനിക്കങ്ങനെ ഉണ്ടാക്കാന്
അറിയില്ല
ഇല്ല
ഏഹ് പിന്നെ എന്തണ്ടാക്കല്
വേറെ അവിയലൊന്നും ഒണ്ടാക്കാൻ അറിയത്തില്ല
ഇല്ല
ഉം ഉം
അപ്പ കു എന്താ കാര്യായിട്ട് പിന്നെ എന്താ ഇണ്ടാക്ക
അ അല്ലാതെന്തെങ്കിലും ഈ
യൂട്യൂബിലൊക്കെ നോക്കി ഇണ്ടാക്കൊ
ആ യൂട്യൂബിലൊക്കെ നോക്കി പലതാരങ്ങളൊക്കെ ഉണ്ടാക്കും ഞാൻ ആ പിന്നെ ഒന്ന് ഞാൻ ട്രൈ ചെയ്തായിരുന്നു ബ്രെഡ് വെച്ചിട്ടേ
ആഹ്
ഇ മിക്സിക്കത്ത് ബ്രെഡ് പൊടിച്ചിട്ടിട്ട് അതിനാത്ത് ഈ മൊ പച്ചമൊട്ട പൊട്ടി ചോയിച്ച് പഞ്ചസാര ഇട്ട്
ആഹ്
ആ പഴോ ഒക്കെ ഇട്ടിട്ട് അത് നല്ല രീതി അല്ല മാവിന്റോട്ട് അത് മടിച്ചെടുക്കും
ആഹ് ആഹ്
അടിച്ചെടുത്തിട്ട് നമ്മള് അതിൽ ഉണ്ടകൊ ണ്ടാക്കിട്ട് മറ്റേ ഈ എണ്ണ എ ആ ഒരു ഇ സ്പാൻ ഇതിനാത്ത് എന്താ പറയാ ചട്ടിക്കാത്ത് എണ്ണ തെളച്ചഴിയുമ്പോ ഈ ഉണ്ട അതിനാത്ത് ഇട്ടിട്ട് അത് ഇതാക്കി എടുക്കും വറുത്തെടുക്കും
ആഹ് അത് ആഹ് ണ്ടോ
ആഹ് നല്ല ടേസ്റ്റാ
ആഹ് ആഹ് ഇന്നാ ശെരിട്ടോ ഇന്നാ വെക്ക
ആഹ് ശെരി ശെരി